ആ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടെ റേഞ്ചിന് ശകലം പ്രശ്നുണ്ടെ അതുകൊണ്ട് വിളിച്ചിട്ട് കേൾക്കാ പോ ആഹ്
എന്തൊക്കെ ചെറിയ മോളുണ്ടോ പാലോടുക്ക ഉം അല്ലാ മൂന്നാളണ്ട്
ആ അപ്പൊ രണ്ടു പേര് സ്കൂളിൽ പോയി കാണും അല്ലേ
ആ ഇല്യ വലിയ ആളെ മാത്രേ സ്കൂള് പോണള്ളൂ ഇന്ന് പോണില്ല എന്ന എക്ക് കല്യണുണ്ട് അപ്പൊ ഇന്ന് ഒന്ന് ലീവാക്കാന്ന് വെച്ച് ആഹ് ആ അവിടെ അടുത്തന്നെ എന്റെ വീട്ടിക്ക് വന്നതാണ് മൂത്തമ്മന്റെ മോളോട് തെ കല്യാണം അപ്പൊ എന്റെ വീട്ടിക്ക് സ്വന്തം വീട്ടക്ക് വന്നതാ ഇന്നലെ വന്നിക്കണ്
ഓഹോ ഓഹോ ആ കുഞ്ഞാൾ എത്ര എത്ര വയസുണ്ട് പാല് കുടിക്കുന്ന
ആഹ് രണ്ടു മാസ ആയിട്ടോുള്ളൂ
രണ്ടു മാസേള്ളോ തീരെക്കുഞ്ഞല്ലേ ആഹാ വഴക്കൊണ്ടോ അവള്
ആഹ് ഉതുണ്ട് ഉ നിനക്ക് എത്ര ഞ ആ പെൺ കുട്ടി രണ്ട് പെണ്ണും ഒരാണും ആ ഞ്ഞില്ലേ
കഴിഞ്ഞഞ് എനിക്ക് ഒരു മോളു ഉള്ളൂ അവളള് എൽ കെ ജി പഠിക്കുന്നു
ആഹ് ശെരി ആ ഒന്ന് ക്ലാസ്സില്ലേ
എന്തോ ക്ലാസ് ഉണ്ട് പോയി
ഏർ ആഹ് അ ശരി ചായുടി ഒക്കെ കഴിഞ്ഞോ ഉം
ചായ കു കടിഞ്ഞ കട്ടം കുടിച്ചു ഇനി ഇച്ചിരി കാപ്പി കുടിക്കണം
മം എന്തൊ കടിണ്ടാക്കി
അപ്പോം ബീഫുമായിരുന്നു ഇല്ല സൺണ്ടേ അല്ലേ അപ്പൊ പിന്നെ എല്ലായിടത്തും ഇതൊക്കെയാ പിന്നെ അതുണ്ടായിരുന്നു അപ്പം കഴിക്കണം ഇനി പിന്നെ വേറെന്നാണ്ട് മഴയുണ്ടോ അങ്ങോട്ട്
ആ ഇണ്ട്
ആ് ആ് ഇവിടെ ഇന്നലെ തൊട്ട് മഴ പെയ്യാൻ തുടങ്ങി അത്യാവശ്യം നല്ല ഇനി തൊട്ട് കാലവർഷോങ്ങണ്ടാന്നൊക്കെ ഇങ്ങനെ പറയന്ന് കേട്ടു മം ആ അവിടെ മഴ ഉണ്ടോ
ആഹ് ഇണ്ട് ഉ ഇന്ന് മുതൽ മഴ ഇണ്ട് ഇന്നലേം ഇതേമാരി മയ
ആഹ് ആാ ആാ അതെ അതെ അതുകൊണ്ട് ഈ തുണിയൊക്കെ ഉണങ്ങാൻ നല്ല പാടല്ലേ മഴ പെയ്ത് കഴിഞ്ഞ ഉം അല്ലേലും മഴ പെയ്ത എല്ലാം ജോലിക്ക് പോകുന്നവർക്കും പാടാ തുണി ഉണങ്ങാൻ എല്ലാത്തിനും പാട ഉ ഹസ്ബൻഡ് എന്ന കൊവാ എന്താ വർക്കയ്യണോ
ഗുജറാത്തില് പാൽത്തിന്റെക്കെ
ആ ഓ ഓക്കെ ഓക്കേ ഓക്കേ ഓ ആ ആളപ്പ കല്യാണത്തിന് വന്നില്ലേ
ഏ വന്നിട്ടില്ലപ്പൊ പോയിട്ടുള്ളു ഡെലിവറിക്ക് വന്നീനി അപ്പൊ പോയിട്ട്പ്പൊ ഒരു മാസാവണള്ളൂ
ഓ അതൊ ആഹ ആ ഹാ ഹാ ഹ അങ്ങനെയല്ലെ
ങ്ങളാസ്‌ബന്റ് നാട്ടില്ല
ആഹ് എന്റെ വിടെ ഉണ്ട് ഹിറ്റാച്ചി ഓടിക്കും മറ്റേ എസ്കലേറ്റർ അല്ലേ അതിന്റെ ഇതാ ആ അങ്ങനെ പിന്നെ അവിടെ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ കഴിയോ
ആ ഇല്ല ചക്കണ്ട് മാങ്ങ കൊറവ
ആ ഇവിടെ അതെ മാങ്ങടെ അത്യാവശ്യം തീർന്ന് ചക്ക പിന്നെ എന്നും കൂട അതുകൊണ്ട് ചക്കയാ ചക്ക വേിക്കലോട് ചക്ക വേവിക്കല ഉം അവിടെയോ ചക്ക താക്കോ വേയിക്കാറുണ്ടോ നിങ്ങളെന്നാന്നാ പറന്ന ചക്ക
ആഹ് ചക്ക ച ക്കെണ്ട് മാങ്ങല്ല പറയാ
ആണോ അതെന്താ വേവിക്കാന്നാണൊ പറയുന്നെ
ആ അതാണ് വേവിക്കാന്നന്നെ അറിയ
ആ ഓ ഓക്കേ ഓക്കേ ഓക്കേ ഉം എനിക്ക് പിന്നെ വറക്കുന്ന കൊറച്ചൂടി ഇഷ്ടം നമ്മള് ഉപ്പേരി ഉണ്ടാക്കത്തി അതാ ഇഷ്ടം ആഹ്
വറുത്ത് വെക്ക
എന്തോ
ത്ത് വെക്കോയിക്ക
ആ വറുത്ത വെക്കും അപ്പൊ പിന്നെ ചായക്ക് വേറെ പൊറത്ത്നൊന്നും മേടിക്കത്ണ്ടെങ്കി പിന്നെ ഇങ്ങനെ കേറിയറി കഴിച്ചോണ്ടിരിക്കാലൊ
ര വീട്ട്ലാരൊക്കെണ്ട് ആ വീട്ട്ലാര
വീട്ടില് എന്റെ വീട്ടില് അ അമ്മ അച്ഛനില്ല അച്ചൻ മരിച് പോയി അമ്മയും അച്ഛൻ്റെ അമ്മയും അനിയനുആ ഉള്ളെ അനിയനും വിറ്റാച്ച ഓടിക്കുഅ ഉം ഉം പിന്നെ ഹസ്ബന്റിന്റെ വീട്ട് അവടെ അമ്മയും ആ അച്ച അവിടെയും അച്ഛൻ മരിച്ചോയ് അമ്മയും ഒരു സഹോദരിയുണ്ട് ആൾടെ കല്ല്യാണം കഴിച്ചു ഇട്ടേക്കവ പിന്നെ അവിടെ വേറാരുല്ല ഉം
അമ്മങ്ങളെ കൂടാവുലെ
ആ അമ്മ ഞങ്ങടെ കൂട പ്പ ഞങ്ങളെന്റെ വീട്ടിലോട്ട് വന്നാണെ ആ അപ്പൊവ്ട
ആ ആ ഏ അ മോള് വിളിക്കാണ്
ആണോഓഓ ഓഓ ഉം അവിടെ അപ്പം ഏ ഹസ്ബന്റെ വീടായിട്ട് ഒത്തിരി ദൂര ഉണ്ടോ അതോ
ഏ ഇല്ല ദൂരണ്ട് നല്ല ദൂരണ്ട് മ് വണ്ടി വുൾച് പോര്നൊ ഏ ഇല്ല പാട മദ്രസു സ്കൂളൊക്കെള്ളോണ്ടേ
ആ ആ ആ അത് സ്കൂ അപ്പം നമ്മടന്ന് സ്കൂളിലോട്ട് എള്പ്പാണോ ഒത്തിരി പോ
ആഹ് പോണൊ ആ ഇല്ല തോനെ പോണം ഇവിട ഇവിടുന്ന് പോവായില്ല ഞാപ്പൊ ന്ന് ലീവാക്കികാണ്ട് ഇന്നലെ അങ്ങനെ വന്നത
ഓഹോ ഹോ അപ്പൊ പിൾ രണ്ടു പേരും ആ സ്കൂളിൽ പോയില്ല
ഇല്ല ഒരാൾ പോവള്ളൂ
ഓ ഓ ഓ ഓ ഹൊ ആ അതെ അതെ കല്യാണ അടുത്ത ബൻ
ആ ആ ആ പൊ ആ പോവാതക്കാവും വയ്യല്ലോ ആ മോളിഞ്ഞെപ്പളാ വരാ
എന്തോ
മോളും എപ്പഴാ വരാ
മോള്. അവളെ രാവിലെ എട്ടേ മുക്കാലാവുമ്പോ കൊണ്ട് ബസ്സിന് പോവും. മൂന്ന് മണി ആവുമ്പോ വരും മൂന്ന്അഞ്ച്, മൂന്ന്പത്തൊക്കെ ആവുമ്പോഴത്തേക്കും വരും.
കുല
ആ ഇവിടന്നും ഇവിടന്ന് ഇവിടെ എളുപ്പം. അവിടുന്നേക്കാളും. അപ്പൊ പിന്നെ ഇങ്ങോട്ടപ്പം വന്നതാ അപ്പൊ കൊറച്ച് ദിവസം ഇവിടെ നിന്നിട്ടേ എനി പോകുന്നുള്ളൂ. ആ അപ്പൊ അങ്ങനെ
ആ അമ്മ ഒറ്റക്കൊള്ളൂ ഇപ്പൊ. അപ്പ അവിടെ ഇപ്പ അമ്മ ആ
ഏ എല്ലാരും കൂടെ പോരില്ല.
ആ ആ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് നിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിക്കാറുണ്ട്. അതുകൊണ്ട് കൊഴപ്പമില്ല. ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. അങ്ങനെ വേറെ. ഇവിടെ അനിയനും അമ്മും അവരൊക്കെയല്ലോ ഒള്ളൂ അതുകൊണ്ട് പിന്നെ
ഇല്ല ഇല്ല അവനും കുഞ്ഞാ. അവനും ഒത്തിരി പ്രായം ഇല്ല. ഉം. അതുകൊണ്ട് അവന് കല്യാണൊന്നും ആയിട്ടില്ല.
ആ ആ.
പോന്ന്, ഉം, പിന്നെ ഏ ഏ കാപ്പി കുടിയൊക്കൊ കഴിഞ്ഞോ?
ആ, ഇല്ല. കുടിക്കാ ഒണ്ട്. മക്കളൊക്കെ ഒള്ളോണ്ട്. ഓലൊക്കെ ഒന്ന് ഇതാക്കി
രാവിലെ പിന്നെ അവക്ക് കൊച്ചിന് പിന്നെ ഇച്ചിരി എന്തേലും എന്തെലും കഴിപ്പ് കുറവാ രാവിലെ സ്കൂളിൽ പോക് വിശക്കേല്ലല്ലോ. പിന്നെ അവർക്കവിടെ പതിനൊന്ന് മണിക്കത്തേക്ക് എന്തേലും സ്നാക്സ് കൊടുത്തു വിടണം. ആ പിന്നെ ഉച്ചക്ക് അവിടെ തന്നെ ചോറൊക്കെ ഒണ്ട്. അപ്പൊ പിന്നെ രാവിലെ ഒരു ഇച്ചിരി കഴിപ്പിച്ചു കഴിഞ്ഞാല് അവിടെ ചെല്ലുന്നത് കഴിക്കത്തുള്ളൂ. ഇല്ലെങ്കി കഴിക്കുകേല ഇവിടെ വന്ന് കൊ ഇവിടുന്ന് ഇപ്പ നമ്മള് വയറ് നിറച്ച് കഴിക്കാൻ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെ ചെല്ലുമ്പഴത്തേയ്ക്കും കഴിയ്ക്കാതെ വരും. ആ അതുകൊണ്ട് പിന്നെ ഇവിടുന്നിച്ചിരി കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ടിഫിൻ ബോക്സ് അതാക്കി കൊടുത്തു വിടുക ചെയ്യുന്ന എന്നാലും കണക്കാ. ചെല ദെവസം വന്നിട്ട് പറയും ഞാൻ ഇച്ചിരിയെ കഴിച്ചോളേ. എനിക്ക് വെശന്നില്ലായിരുന്നേ. ഞാൻ അതുകൊണ്ട് അവിടുത്തെ വേസ്റ്റ് ബാസ്കറ്റിൽ തട്ടീന്ന് പറയും. ആ എന്നിട്ട് പിന്നെ വഴക്ക് പറേന്ന് വൈകുന്നേരങ്ങളില് രാവിലത്തെ കാപ്പീടെ എന്തേലും ബേക്കറി ഐറ്റംസ് ഒന്നും അത്ര വലിയ താല്പര്യമില്ല. ആ അതുകൊണ്ട് പിന്നെ ഇപ്പോ
ഹലോ
ആ അത് തന്നെ. അപ്പം ദോശേം. മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഇതായോണ്ട് പിന്നെ ഇവിടെ ഇവിടെ അധികം അങ്ങനെ മാങ്ങാപ്പഴം കൊറവാ. കിട്ടി. എന്നാലും പൊറത്തൂന്ന് മേടിക്കും ഇടക്കൊക്കെ. അപ്പൊ പിന്നെ പിന്നെ ചോറാ കൂടുതൽ. ചോറ് കൊടുക്കും അങ്ങനെ എന്തേലുമൊക്കെ. നല്ല ഇതാക്കണമെങ്കിൽ ബിസ് ക്കറ്റ് ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാ. ഞാൻ. തോന്നണം പിന്നെ ടൊമാറ്റോ മുറുക്കില്ലേ മറ്റേ പിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്ന അത് കൂടൊക്കെ ഇഷ്ടവാ. ചെല അതൊക്കെ ചെലപ്പ തോന്നിയാ കഴിക്കും. അതൊക്കെയ ഒള്ള്. അല്ലാണ്ട് അങ്ങനെ ബേക്കറി ഇന്നത് വേണം നിർബന്ധം ഇല്ല. ഇല് ല്ല പിന്നെ കട്. മറ്റേ ചെറുകടിയിലൊക്കെ ആണെങ്കിൽ ഉഴുന്നുവട ഭയങ്കര ഇഷ്ടവാ. കട്ട്ലൈറ്റ് അങ്ങനെയൊക്കെ ഇഷ്ടവാ. അതങ്ങനെ സ്ഥിരം മേടിക്കാറില്ലല്ലോ എണ്ണക്കടി അത്ര നല് അല്ല അല്ലല്ലോ
ആ നല്ലതല്ലല്ല. തന്നെ. ഉം
അങ്ങനെ മേടിക്കല് കൊറവാണ്. അവിടെ പിള്ളേരാ ഹാരമൊക്കെ കഴിച്ചോളുവോ ആഹാ
ഉം മ്മള് വാരി കൊടുത്ത് അങ്ങനെക്കൊണോ
ആ ഇവിടെ അതെ നല്ല ഇതാണ് സ്കൂളിൽ പോകുമ്പോള്ള കഴിപ്പ് ശരിയാകുന്നൊന്നും ഇല്ല തോന്നുന്നു നമ്മള് ഇച്ചിരിയൊക്കെ ഇവിടെ പറയുമ്പോൾ രാവിലെയും വൈകിട്ടുമൊക്കെ വാരി കൊടുക്കുന്ന കൊണ്ട് അതിന്റെ ഒരീതെ ഉള്ളൂ ഇപ്പോ സ്കൂളിൽ പോവാൻ തുടങ്ങി പിന്നെ ഇച്ചിരി മെലിഞ്ഞും പോയി സ്വന്തമായിട്ടുള്ള കഴിപ്പത്ര ശരിയാകത്തില്ല ഇവര് ര ഏ മതി അല്ലെ മടുത്തുന്ന് പറഞ്ഞങ്ങു എണീട്ട് പോകുമ്പോഴേ ടീച്ചർമാരും പിന്നെ എന്നാ ചെയ്യാനാ ഇത്രയും പി ആ നമ്മളാണെ പിടിച്ചിരുത്തി വാരി കൊടുക്കുവല്ലോ അത് മാത്രല്ല ടീ ച്ചർമാരാണല്ലേ എത്ര ഇത്രയും പിള്ളേരെ നോക്കണ്ടേ മതിന്ന് പറുമ്പോ ഇരുന്നു കഴിക്കേഡാ കഴി
ആഹ പറയേണ്ടെ ആ അതുമതി പറ്റത്തില്ലല്ലോ പിന്നെ ഒരാളല്ലല്ലോ കൊറെ ആൾക്കാരുണ്ടല്ലോ
പിന്നെ പത്ത് മുപ്പത് പിള്ളേരുണ്ട് ഇവര് ക്ലാസ്സില് ഉം അതുകൊണ്ട് പിന്നെ പിന്നെ ഇവര് തന്നെ പാത്രൊക്കെ കഴുകുന്നേന്നൊക്കെയാണ് കൊച്ചു വന്ന് പറയുന്നേ അ യത്തില്ല എങ്ങനെയൊക്കെയാണെന്ന് അവിടത്തെ കാര്യങ്ങൾ ഉം ആ എൽ കെ ജിയില്
ഉം
അത് അങ്ങനെയൊക്കെ പറ പിന്നെ സ്കൂളില് വിശേഷം പറച്ചിൽ എന്തോ
ഇങ്ങിട്ട് ഇവരന്നെ പാത്രം കഴുകണം എൽ കെ ജിക്കര്ന്നെ
അവള അങ്ങനാ പറയുന്നേ അറിയാം ചുമ്മാ പറയുന്നയാണോന്നും അറിയത്തില്ല നമ്മുക്കറിയത്തില്ലല്ലോ
ആ ആഹ്
പിന്നെ നമ്മൾ അധികം മറ്റേ എണ്ണയുടെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ ഇപ്പം കറികളാണേലും വലുതായിട്ട് ഇല്ലാത്തുകൊണ്ട് വലിയ അഴുക്ക് വരത്തില്ല ചില ദിവസങ്ങളിൽ എന്തെലും സ്നാക്സ് ആയിട്ടുള്ള ബിസ്ക്കറ്റോ അങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കും കൊടുത്തു വിടുന്നേ ചിലപ്പോ മതി അതൊക്കൊണേ മതിയെങ്കി അവള അടച്ചിങ്ങു കൊണ്ടുവരും കളഞ്ഞിട്ട് വരത്തില്ല ആ മറ്റേ കൂട്ട് നമ്മള് കാ പ്പിക്ക് എന്തെലുവൊക്കെ കൊടുത്തു വിടുന്നെങ്കിൽ ആ അത് ചെലപ്പോ കളഞ്ഞിട്ട് വരും കഴുകി പാത്രൊക്കെ കഴുകിക്കൊണ്ടൊക്കെയാ വരുന്നത് വെള്ളമൊക്കെ ആ എ ഉം ഇങ്ങനെയൊക്കെ വരുന്നു അപ്പൊ അവർക്ക് യൂണിഫോം ഇതുവരെ കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം യൂണിഫോം കൊടുത്തു പക്ഷെ അത് പാവാടയും ടീഷർട്ടും ആണേ പാവാടയാണെങ്കിൽ ഒ ഒരെണ്ണം കറക്റ്റാ നല്ല യൂണിഫോം രണ്ടു കളറാ കൊടുത്തേക്കുന്നെ ഇങ്ങനെ ദിവസം വേറെ വേറെ ഇടനായിട്ട് ഓരോ ത്തിന്റെ ആണെങ്കി പാവാടയുടെ കൊളുത്ത് എന്ത് ചെയതാ അടു ഇവരീ റെഡിമെയ്ഡാ തയിപ്പിച്ച് കൊടുത്തു വിട്ടേ അപ്പ ആ അതുപോല തന്നെ വേറെ പിള്ളാർ അങ്ങനെ പറ്റിയോണ്ടിനി യൂണിഫോം മാറി തരുവായിരിക്കും അല്ലേ ഇടാൻ പറ്റേണ്ടേ നമ്മളീ ഫീസൊക്കെ അട ഫീസ് വെക്കണമല്ലോ യൂണിഫോമിനൊക്കെ അങ്ങനെ മേടിച്ച ഒരെണം നല്ല ഇത അത് നല്ല മറ്റേ വെൽവെറ്റ് മോഡൽ അപ്പം ഇങ്ങനെ വലിച്ചുമ്മാ കയറ്റിയിട്ടാ മതി മറ്റത് കൊളുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് എന്ത് ചെയ്താ പറ്റാണ്ട് വരുന്നു ഉം ഇതൊക്കെയാണ് എന്തോ
അമ്മൊക്കെ എവിടേയ്ക
അമ്മ ഒക്കെ എവിടാ നിക്കുന്നേന്നോ
എവിടെ അവിടെ ഇല്ലക്ക
അമ്മക്ക അമ്മ പ ജോലിക്ക് പോയി പണിയുണ്ട് ഇവിടെ ഏലവൊണ്ടെ നമുക്കിവിടെ കൂടുതലും ഏലവാ ഏലത്തിന്റെ പണിക്ക് പോയേക്കുവാ ഉം ഏലം അറിയത്തില്ല ഏലം ഒക്കെ ഉണ്ടോ ആ ഏലം അവിടെ കാണത്തില്ലല്ലോ അല്ലേ
ആ ആ അറിയാം ആ ആ ആ വെടിക്കല
ആ എന്നാ ശരിയേ വിളിക്കാവേ ആ